ഹലോ
ആഹ് കേക്ക്ല്ലേ. കേക്ക്ല്ലേന്ന്.
ഹലോ
കേക്ക്ണില്ലേ ഇപ്പൊ.
കേൾക്ക്ണില്ല ആവിടെന്താ റൈഞ്ചിന്റെ പ്രോബ്ലംണ്ടാ?
ചെറുതായി.
ആ അതന്നെങ്ങനെ കേൾക്കാത്ത. എന്തൊക്കെ ചായക്കെ കുടിച്ചോ?
ഓ
എന്തേനി സ്പെഷ്യല് രാവിലെ?
ചായ ക്കെ
എന്ത്?
പൊറാട്ട പൊറാട്ട.
ആഹ് ഇവിടെയും പൊറട്ട തന്നെര്ന്ന്.
ഓ
പൊറ പൊറോട്ടിം ചിക്കൻ കറിം.
ഓ
എന്ന പട്ടനട്ടുള്ളേ അല്ലെങ്ക
എങ്ങനെ
എന്നും അതിനുണ്ടാല് നിങ്ങൾ ഉണ്ടാക്കുന്നതാണോ അല്ലെ കൊണ്ടുവരുന്നതാണോ
അല്ല ജ
വ ആഹ ആഹ് വേറെന്തൊക്കെ
എന്തക്കെ
വേറെന്താ ഇന്ന് ഞായറാഴ്ചാണ് കുട്ടികളക്ക ഇവിടെണ്ട് ആ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു
ഉം
ഞങ്ങള് ചായ കുടി കഴിഞ്ഞു ഉച്ചയ്ക്കത്തള്ള ഫുഡ ഒക്കെ റെഡിിയയി അത വീട്ടില വരെപണി
ഉം
നിങ്ങള് നേരത്തെ ചായട്ട കുടിക്കോ
ഓ
ഓ
പ്പ അ
കളിയൊക്കെ കാണാറുണ്ടാവും അപ്പൊ എ
ആഹ ചിലപ്പോകാണണ്ട്
ഏതാ കളിറെ ഏതാ ടീം
ഞാൻ അർജന്റീന
ഓ അർജന്റീന പോവാങ്ങോ
ഏ കേട്ടില്ല
അതന്നെ കപ്പ വാങ്ങാ ചോദിക്കാ ഹലോ
പിന്നെല്ലാ ങ്ങ ഏതാ ടീമ
ഞാനും അതന്നെയാണ് പക്ഷെ എനിക്ക് കളിനോട് വല്യ താല്പര്യൊന്നുംല്ല എന്നാലും ചെറുതായിട്ട്
ആഹ
ഉം ചിലവർക്ക് ഭയങ്കര താല്പര്യം കളിനോട് വേറെന്തൊക്കെയാ കളിക്കാൻ പോവലുണ്ടാ നാട്ടിലുള്ള ടൈമിലൊക്കാ പുറത്തു പോവലുണ്ടാ കളിക്കാനൊക്കാ-
ആഹ് നാട്ട ആഹ് പോകേണ്ട് ണ്ട്-
ഉം ട്രിപ്പൊക്കെ പോവലുണ്ടാ? ആഹ് - ഫ്രണ്ടാളൊക്കെ കൂടെ-
ഉം ഏ-
ട്രിപ്പ് ഒക്കെ പോല്ണ്ട ഫ്രണ്ടാളൊക്കെ കൂടാന്നായ്ക്കാ-
ഓ ട്രിപ്പക്ക പോയിണ്ട്-
ആഹ് ചെലർക്ക് ട്രിപ്പി കൂടുതല് താല്പര്യോം
ആഹ്
ചെലർക്ക് തീരെ ഇണ്ടാവൂല
ഉം അങ്ങനെയാണ്
വേറെ എന്താക്കെ
വേറെന്താ
അങ്ങനെ പോണ്
ആഹ്‌ വർക്കിന്റെ ടൈമാ പ്പ ഫ്രീട്ടേമാ ഉം ആഹ് ഇവടെ നല്ല നായിക്കളെ ശബ്ദാണ് നായി കോഴിനെ കൊണ്ടോയിട്ട്
ആഹ്
ഉം ഇവടെ അയൽവാസിന്നൊക്കെ ഓരോരോ കോഴിനെ എന്നും നായി തിന്നും
ഓഹ്
നെ അവര് കൊ നായി പിറ്റേന്നത് സാപ്പ്ടും വീട്ടില് എല്ലാരുണ്ട്
ആഹ്
ഇന്ന് കുട്ടികകൊക്കെ ലീവല്ലേ സ്കൂ സ്കൂൾ ഒനും ഇല്ലല്ലോ അപ്പോന്ന് പണി ഇന്ന് നേരം വൈകിക്കുണു
നേരം വൈകി
ഉം ഒരാൾ പിന്നെ രാവിലെ ട്യൂഷന് പോകും പത്താം ക്ലാസ്സാ ണ് മോള് മോള് രാവിലെ പോകും രാവിലെ പോയി പിന്നെ നാല് മണിക്കാ വരല് മോന് പിന്നെ ദർസിലാണ് പഠിക്കുന്നെ മോന് ദർസലാണ് പഠിക്കുന്നത് ഒരാള് രണ്ടാംക്ലാസ്സിലാ മോനന്നു പോണി ലീ ഞങ്ങൾക്ക് ത്തിള്ള അവനെ ആഴ്ചയിലെ ഏ ആഴ്ചയിലായിരുന്നു ലീവ് പിന്നെ രണ്ടാഴ്ച കൂടുമ്പോള് സ്കൂള് തുറന്നതിന് ശേഷം രണ്ടാഴ് കുടുമ്പ വരും
നിങ്ങളന്നെ
എല്ലല്ല
ഏഹ്
അത് മോളാണ്
ആ
മോള് പത്താം ക്ലാസ് ആണ് ഓൾ ട്യൂഷനെ
ആ ആ
പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾക്ക ഇയാൾ എത്ര വരെയ പഠിച്ചേ
ഞാൻ പ്ലസ് ടു
പ്ലസ് ടു പിന്നെ ഓ
മ് പിന്നെ വർക്കിന് പോയതാ
പിനാ
അല്ലല്ല വർക്കിന് പോയല്ല
പഠിക്കാനൊക്കെ ഉഷറായിരുന്ന
ആ ഓ നാല്ല പോയിന്
എസ് എൽസി ഒക്കെ ന്തെരുന്ന പാട് എ പ്ലസ് ഒക്കെ ണ്ടായിരുന്ന
ഓ എപ്പ്
ഹലോ
ആ ഹലോ
ആ എസ് എൽ സി ഒക്കെ എന്തായിരുന്നു പാട്
എസ് എസ് ൽ സി പെർസെന്റജ് ഇന്ടായിൻ എ പ്ലസ് ഒന്നുഇല്ലെന്
എ പ്ലസ് ഒന്നുംല്ലായിരുന്ന്
ഏയ്
മ് പിന്നെ ആണുങ്ങൾക്ക് പൊതുവേ കുറച്ച് കുറവ പെണുങ്ങൾക്ക് കൂടുതൽ പിന്നെ അഹ് പിന്നെ പഠിക്കാൻ താല്പര്യം ഇവിടെ എന്റെ മോൻ തീരെ പഠിക്കൂല എത്ര പറഞ്ഞടുത്താലും
ഏഹ്
പിന്നെ എന്തുണ്ട് ഉച്ചക്ക് എന്താ സ്പെഷ്യൽ ഹലോ
കേക്കില്ലേ
ഉച്ചക്ക് എന്താ സ്പെഷ്യലു വെക്ക
ഹസ്ബൻഡ് എന്ത് ചെയ്യാ
ഹലോ ഉച്ചക്ക എന്താ സ്പെഷ്യൽ ഹസ്ബൻഡ ഇപ്പൊ ഇവിടെണ്ട്
ആ
ഉച്ചക്ക് എന്താ സ്പെഷ്യല്
ചോറ്
സാദാ ചോറ് സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കുന്നല്ലേ ബിരിയാണി, മന്തി ഉമ്
ഏ ഇന്നില്ല മി മിഞ്ഞാന്ന് ഇണ്ടാക്കിനി ആഹ് വെള്ളാഴ്ച ഇണ്ടാ
ആഹ ഇങ്ങളെന്നെ ഉണ്ടാക്കല ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ ഇണ്ടാക്കല്
വേറെ ആളണ്ട്
വേറാളുണ്ട് ല്ലേ വേറെ ആൾക്കാരുണ്ടാക്കുമ്പോ ഒരു ടസ്റ്റ് കൂടും നമ്മളന്നെ വർക്ക് കഴിഞ്ഞ വന്നിണ്ടാക്കുമ്പോ ടേസ്റ്റ് കൂടൂല
അ കുടൂല
ആഹ പിന്നെ ഞമ്മൾക്ക് മടിയാണ്
മടിയാണ്
ഉമ് കളിയൊക്കെ എപ്പള കാണാൻ ടൈമിട്ടല്
അതൊക്കെ ടൈം കിട്ടും കളിക്കൊക്കെ ടൈമില്ലാതെ
ഉള്ള ടൈമില് കാണൂലേ
ഉം ഇല്ല ടൈമില്ല് കാണും
റൂമിലിരുന്ന് കാണല്ലന്നെ
ആ റൂമിലിരുന്ന് കാണല
ഓ
ഏ
എല്ലാരും കൂടി കൂടി ഫ്രണ്ടടെ കൂടിരിക്കണു
ആ ഫ്രണ്ടൊക്കെ ഉ
ഉം പിന്നെന്തൊക്കെയ വിശേഷങ്ങളക്ക
പിന്നെന്താ
ഞങ്ങള് ഫ്രണ്ട ആള എല്ലാരും കൂടി കൂടൊക്കെ പുറത്ത പോവും. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ശേഷക്കെ കുറവാ. പരിപാടിയും കാര്യൊക്കെ ഇണ്ടാകുമ്പോ ഇങ്ങനെ പൊറത്തൊക്കെ പോവും പിന്നെന്തൊക്കെ
ഓ
പിന്നെ സ്കൂളിലെ ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെല്ലപ്പോ സ്കൂ ഗ്രൂപ്പും കാര്യങ്ങളും മീറ്റപ്പും അതിനൊക്കെ പോവും രസായിട്ട് പോയി വരും പിന്നെ ഇവിടെ അടുത്ത് പാർക്കൊക്കെ ഉണ്ട് ഞങ്ങളെ വീടിന്റെ അടുത്ത്
ആ നിങ്ങള് കളിയാണാൻ പോവേ ണ്ടോ
ങ്ങനെ പോ എപ്പഴും പോവില്ല എഴയിലൊക്കെ എങ്ങനെ പോ
കളി യാണേന്റെ ഏഷ്യ
ഹലോ